ചായുടിച്ചോ? ആഹ്
ഹലോ
ഹലോ
ആഹ്
ചായ കുടിച്ചോ?
ആഹ് കുടിച്ചാട്.
ഏഹ് ഇതൂടി വിളിച്ചോളു പിന്നെ ഞാൻ വിളിച്ചൂല
ഏഹ്
ഇതൂടി വിളിച്ചുളൂ പിന്നെ ഞാൻ അന്നെ വിളിച്ചൂലാ എനി.
അപ്പോ അന്റെ കഴിഞ്ഞോ?
ഉം ഉം
ഇനി എത്രണ്ണം ഉണ്ട്?
ഇപ്പം പന്ത്രണ്ടോ പതിമൂന്നൊറ്റേ ആയേ.
ഉം ഇജ്ജ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് ഞാ ഒഴിവാകുമ്പോ ഞാൻ പറയണ്ട്.
ഉം
അപ്പോ സ്വർണ്ണല്ലാന്നാ പറഞ്ഞെ.
ഉം അപ്പോ സ്വർണ്ണല്ലേനി
ഏഹ് അവളോട് ഞാ പറഞ്ഞ് സ്വർണ്ണണ്ട് സ്വർണ്ണണ്ട് ഇഇപ്പോ കിട്ടുവേക്കാരം ഇപ്പോ കിട്ട ട്ടി കൊടുക്കേക്കാരം പറഞ്ഞ്.
ഉം സ്വർണം കൂടി ആകുമ്പോ ഓള് ആകെ ബോധം കെട്ടിനി.
ഉം ഔ
ഇല്ലെങ്കിലേ ഓക്കത് മതി അത് മതി അയന്നെ മതി അയന്നെ മതി പറഞ്ഞാ.
ഉം
അധികം വെന്തില്ലേ
വേവാത്തേ?
ചോറ്.
ഉം പിന്നെന്താ?
അല്ല നിബൂസിന്റെ ഉമ്മ എന്തേലും മഞ്ച് കഷ്ണമൊക്കെ ഉണ്ടോ?
നോക്കിയില്ല ഒക്കെ ഫ്രിഡ്ജിലാ.
ഉം
ഇണ്ടാവും രണ്ടു കവറിണ്ട് ചോറ് വേറെയും കഷ്ണം വേറെണ്ടാവും.
ഉം അപ്പോ ഇണ്ടാവൂലേ?
ഉം
അല്ല സാധാരണ രാത്രിയല്ലേ തരുവൊള്ളൂ ഇന്നെന്തേ പകലന്നെ തന്നേ?
ഏഹ്
ഇന്നലെ രാത്രി പകലല്ലേ രാത്രി അല്ലേ തരല്?
ഉം അയിന് അത് ഇന്നലെ രാ പകല് കൊണ്ടന്നേക്കും അയിന്റെ മോന്.
ഉം
അപ്പൊ ബാക്കിയേക്കും കൊറെ ഇണ്ടാവാണെ
ഉം
ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയേ ഉം അവള് പിന്നെ അടിയായില്ലേ
ഉം
പിന്നത്തെ ആയാവോ ബുളിച്ചല ഏഹ്‌
പോയിറ്റൊന്നില്ലാന്നേ
രാത്രി വിളിച്ചണ്ടാ ഒക്കെ പറഞ്ഞതേനി അപ്പളല്ലേ പിന്നെ അടി
ഉം
അപ്പൊ പിന്നെ പിന്നെ ഞാൻ വട് ചോച്ച ശരി അപ്പൊ താത്തില് ഉണ്ടായിരോന്ന് സനോനും വിളിച്ചു നോക്കിയ അപ്പ അമ്മനാ ചെയ്യാറ
നേച്ച ഇറങ്ങിയതാ അമ്മേ വേണം അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല മരുന്നു കഴിക്കാനുള്ളതല്ലേ അടിയിലോളു എന്റെ നേരാടൂ
ആഹ്
നല കച്ചി നീക്ക് ചെറിയ നീരിട്ടേ
ആത് ചർച്ചണ
ആഹ് സമയം കിട്ട റിനുവിന്റെേക്കക്ക് വെച്ചിട്ട് റിസ് എടുത്താലോ ഓ വേറെ മതിച്ചാലോ
ച കറി ആ മക്കല്ലോ എനിക്ക് പട്ടില്ല നമ്മ ജോലി്യ ചെയ എല്ല
ഉ
എന്ത് ഇല്ല
നന്ത സ്പശല് വെച്ച
അങ്ങനൊന്നുല്ല
ഉം
ആ
ഉ
ഉം
ഉം കറിക്ക എന്താ വട്ട്
ഉം വേറേന ഉം
എരുമ്പ അലക്കടൊക്കെ കഴിഞ്ഞു
ഉം
ഉം
അഞ്ച
തുടാക്കാലോ ആഹ്
അത് പോയി ചപ്പ മാത്ര അ ആ വെള്ളന്നല്ലേ
പിന്നെ എന്താ
ഉ
ഇതെങ്ക പറി വേറെ ഏതെ വിഷയം പറ
എ
എന്റെ ശാക്ര വിൾച്ചിനോ
ആച്ച പ്പ ശഇടാലോ
പണിയോ
ആഹ്
ഉം തോക്ക് പണി
ഓളും ആങ്ങളയും ഇങ്ങളെന്നെ ഉള്ളൂ
ഓക്കട്ട് വേണെ ഈശരി
ഈ ശിരിത്ത് സ്കൂൾ എവിടാന്ന് പറഞ്ഞാല് ഇത് കമ്പ്യൂട്ടർ ഒക്കെ പറഞ്ഞോൾ
ഉം ഓൾക്ക്
ആങ്ങൾന്റെ കല്യാണം കഴിഞ്ഞല്ലോ ഉം ആങ്ങളടെ കല്യാണം കഴിഞ്ഞല്ലോ
കഴിഞ്ഞോ
ആ
എവിടുന്നാ പെണ്ണ്
എന്നേ പൊന്നോ പറഞ്ഞോളൂ എനിക്ക് ഓർമയില്ല
ഉം എന്നേ കഴിഞ്ഞ് ഉം ഇ ഇഞ്ഞൊരു ഇഞ്ഞ് എത്ര ആങ്ങളര്ണ്ട് ഇതന്നെള്ളൂ
ഉം ഒന്ന്കൂടിണ്ട്
ആഹ അപടികേക്കുല്ലേ ബന ബനത്താണി ഉം ഇബളുപ്പം പെരെ ഇവെടെന്നെ നിക്കല് ഓമ്മാരന്നെ
ഉം അത്രേ ആവുലലോ
ഉം
ഞങ്ങളും
ഓള് അവിടെന്നെ ആയിരിക്കുലെ
ഉം ചെയ്യാലോ
ആഹ് വീടൊക്കെ ആയോക്ക്
ഓൻ പോയല്ലോ
ഉം
വീടക്കായോ
മോൻ ചെറിയ മോനാണ് പക്ഷെ പെര ഇപ്പോ പൊളിച്ചു പാണിയാന്ന് പറഞ്ഞേയുള്ളു
ഉം
ഉം
അൽസിടണൊത്തു ആയിലെ
ഉം
എവിടെ
മറ്റേ പൈസ കിട്ടിയോ
ആഹ് അത് കിട്ടി
ഏഹ് കിട്ടിയോ
മ്
എന്ന് പറ്റി
ചീസആയിട്ട്
ഉം ഇവിടെ മഴ
വല്യ പെരുന്നാളിന്റെ തലേ തലേന്ന് തൊട്ട്
അല്ല ന്നാ അയ്നോട് മണലെർക്ക് യൂടെ
ഒന്നു ഇല്ല അയിന് ഇപ്പം മയയല്ലേ
ഉം
ഇറക്കുക ചെയ്യാം മയയൊണ്ട്
ഓ
നമ്മള് ഇത് ചെയ്തിട്ട് എറക്കിയ പോരെ
ഉം അയിന് ഒരങ്ങില്ല്യ ഒര്ങ്ങണം
ആ എട്ത്ത്
അയിന് അങ്ങനെനന്നേ കൊഴപ്പൊന്നുല്ല അവട അന്നെ ഇവിടല്ല
ഉം
എന്നിട്ടേ കൊണ്ടരു
ഉം അയാള് വര്ണ്ടോ
വരും തോന്നുണ്ട് പെരപ്പണിക്കെ
ഉം പെരപ്പണി എത്തും ആയിയ്യാ
ഉം ആ തറട്ട് പുല്ല് മൊൾച്ചത് നന്നായി
ഉം ഇപ്പപ്പ വരാ
ഉം പപ്പക്കെ പയല അയല അങ്ങോട്ടക്ക പോവും ഇതിലെ എപ്ലെലും കാണും
ഉം
പിന്നെ കുട്ടി കുൾച്ച് ഒറങ്ങിയതാ ഉം കൂൾപ്പിച്ചേല്യേ ഇപ്പം
കുളിപ്പിച്ച നിക്കാ
ആ അതെ തണുപ്പല്ലേ
ഏ കുളിപ്പിച്ച നിക്ക്കാ
ഉം ചൂട് വെള്ളത്ത് കുളിപ്പിച്ചാണ്ടി തണുപ്പത്ത്
ഏഹ്
കൊറച്ച് ചൂട് വെള്ളാക്കി കൂൾപ്പിച്ചാ മതി എന്തോരു തണുപ്പാ
ഉം ആഹ്
മഴയോ ആഹ് അത് തന്നെ
ഉം ഇങ്ങള് പോയാൽ പിള്ളാര്‌ തന്നെ
ഒക്കുന്നില്ല
ഇല്ലേ ആഹ്
ഉം
എ ഓക്കിന്ന് ഇന്നല ഉണ്ടായിണ്ടാവും ഇല്ലേ
ആഹ് ഞങ്ങക്ക്‌ ടീച്ചർമാർക്കിപ്പോ സെൻസേഴ്സ്ടുക്കാൻ പോണെ കൊണ്ട്
ആഹ്
അതുകൊണ്ട് ഒന്നാം ക്ലാസിന് മാത്രം ഇല്ല
ഏ
ഉം ആഹ് അപ്പൊ ആഹ് ആഹ് ആഹ് ഏ
ഇനി എപ്പളാ വിളിച്ചണ്ടിയെ
എന്നാ ശെരി വെച്ചേരെ ഞാൻ പറയണ്ട് ആഹ് അതെ